ഹലോ
ആഹ് എന്തൊക്കെണ്ട് വർത്താനം
ആഹ് സുഖാണ് വീട്ടിലിങ്ങനെ ഇരിക്കായിരുന്നു ന്താ അവ്ടെ വർത്താനം പണിയൊക്കണ്ടോ
ആഹ് പ്പൊ പണിയൊന്നുല്ല ഞാൻ പ്പങ്ങനെ ഓരോ ബുക്കൊക്കങ്ങനെ വായിച്ചിരിക്കാണ്
ആഹ് ബുക്ക്‌ വായിക്കൽ നല്ലൊരു ശീലാണ് പണ്ടുണ്ടായിന്നു ഇപ്പ പിന്നെ ഫോണ് കിട്ടിയതിനന് ശേഷം പിന്നെ ബുക്ക്‌ വായിക്കലൊക്കെ മട്ത്ത് പോയി ഇപ്പോ ബുക്ക്‌ വായിക്കാൻ ഇട്രസ്റ്റ് കിട്ടൂല ഫോണല്ലേ പണ്ടൊക്കെ വായിക്കാൻ ഭയങ്കര സമാധാനായിരുന്നു ഇപ്പൊരു ബുക്ക്‌ ഇങ്ങനെ ഇട്ത്ത്ട്ട്ങ്ങനെ പെട്ടെന്ന് അടുത്ത ബുക്ക് വായിക്കുക അടുത്ത ബുക്ക്ഒക്കെ എട്ത്ത്ട്ട് ങ്ങനെ വായിക്കണം അങ്ങനെ വായിക്കുന്ന ആളായിരുന്നു പിന്നെങ്ങനെ ഫോണ് കിട്ടിയേന് ശേഷം പിന്നെങ്ങനെ ഇപ്പൊരു രണ്ട് കൊല്ലൊക്കെ ആയിട്ട് ഇപ്പോഴും ബുക്ക് അവസാനം ബുക്ക് ഏത് ബുക്കാ വായിച്ച്ന്ന് ഓർമ്മല്ല അങ്ങനെയൊരു രീതിയയ്ക്ക്ണ്
ആഹ് അത് ശരിയാണ് ഇപ്പം അങ്ങനെ തന്നെ എല്ലാവരും ഞാനിപ്പോൾ അങ്ങനെ തന്നെണ് ഇപ്പോ ഫോണിൽ ഇപ്പ നെറ്റൊന്നും ഇല്ലാത്ത കൊണ്ട് പെരീൽ ഇങ്ങനെ കുറെേ സന്തുഷ്ട കുടുമ്പും എന്റെ ഉമ്മ ഞൻപ്പെ വായിച്ചോണ്ടിരിക്കണ് എന്റെ ഉമ്മ എന്നാണ് സങ്കടകരമായ ഫിറോസ് കുന്നം പററമ്പാണ് അത് എഴുതിക്ക്ണത് സങ്കടകരം മായ ഒരു ഇത് കഥയാണത് ഇപ്പോ അങ്ങനെ ഫുള്ളായികൊണ്ടിരിക്ക രണ്ടു പേജും കൂടി ഉണ്ട് ഞാനത് വായിച്ച് കൊണ്ട് ഇരിക്കുമ്പോളാ വിളിച്ചത് എന്തിരുന്നാലും പ്പ ഞ്ഞി എന്തായാലും വായിക്കണ്ട ഒരു പുസ്തകാണ് എന്റെ ഉമ്മ ഫിറോസ് കുന്നംപറമ്പിൽ നെ കുറിച്ച് ഇങ്ങക്കറിയില്ലേ ന്നല്ലോണം എഴുതുന്ന ആളാണ് എന്റെ ഉമ്മ പറഞ്ഞാല് ഒരു ചെറിയൊരു കുട്ടിയുടെ ചെറിയൊരു ബാലന്റെ കഥയാണ് ബാലന്റെ കഥ സങ്കടാണ് ഇന്ക്കൊക്കെ ഞാന് കരാനയ്ക്കണു അങ്ങനെ അയ്കുണു അത്രത്തോളണ്ട് ഇപ്പ അങ്ങനെ ബുക്ക് വായിക്ക്ണ് എല്ലാർക്കും കുറവാണ് ഇച്ചും കുറവാണ് ഞാൻ പറഞ്ഞിട്ട്ല്ലെ പിന്നെ പണ്ട് വെറുതെ ഇനെ ഇരിക്കല്ലെ അപ്പോപിന്നെ ബുക്കിങ്ങനെ പോർതോട്ന്ന് സിറ്റ്ഔട്ടിൽ ഇരുന്ന്ങ്ങനെ വായിച്ചാണ്
പണ്ടൊക്കെ ഞാനിങ്ങനെ വലിയ വലിയ ബുക്കുകളൊക്കെ ഇങ്ങനെ വായിക്കുവായിരുന്നു നോവലായിയിരുന്നു എനിക്ക് പറ്റ എംടി യുടെയും പിന്നെ ആഹ് ഇങ്ങന്നെ കൊറെ ആളുകള്ണ്ട് എം ടി യുടെ മഞ്ഞൊക്കെ ഞാൻ രണ്ട് മൂന്ന് വെട്ടൊക്കെ വായിച്ച്ണ്ട് പിന്നെ ഇംഗ്ലീഷില് അടങ്ങിയ ഷെർലകോംസിൻ്റെ കഥകളുല്ലേ അത് മലയാളത്തിലേക്ക് വിവർത്തം ചെയ്തൊരു വലൊരു ബുക്കുണ്ട് രണ്ട് വാല്യള്ള അതൊക്കെ ഞാൻ ഫുള്ളായിട്ട് രണ്ട് വട്ടം വയ്ച്ചതാണ് പിന്നെ ആയിരത്തിയോന്ന് രാവുകളുടെ ഒരു കട്ടിയുള്ള ആയിരത്തി നന്നൂറ് പേജുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മൂ രണ്ട് വട്ടം വായിച്ചതാണ് അതൊക്കെ രണ്ട് വട്ടൊക്കെ വായിച്ച ഞാൻ ഒരു പേജ് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്ന് ഈ ഫോണിന്റെ ഉപയോഗം തന്നെപക്ഷെ പണ്ടത്തെ മാതിരി അറിവ് കിട്ടുന്നില്ലല്ലോ ഫൺ പണ്ട് ബുക്ക് വായിക്കുന്ന ഒരു ഭയങ്കര അറിവ് കിട്ടാണ് കാരണം ബുക്കും പത്രമൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് അറിവുകൾ കൂടുതൽ കിട്ടും പക്ഷെ ഇപ്പൊ റീൽ- റീൽസ് കാണ് ണത് കൂടെ പകുതി അറിവുകൾ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് ഈ റീൽസ് എന്നുള്ളത് ഒര്റീൽസ്ന്ന് ഒരു അറിവ് ഫുള്ളായിട്ട്
എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് സത്യമല്ലേ
തീർച്ചയായും റീൽസ്അർഞ്ഞ ഒന്നോ രണ്ടോ മിൻറ്റ് കൊണ്ട് കെയും ക്ഷെ ഈ ബുക്ക്അർഞ്ഞാല് ഒരു കഥ തൊടങ്ങിയാല് അതിന്റെ അവസാനം വരെ ആ ബുക്ക് ബുക്കിലൂടെ ഫുള്ള് ഞമ്മക്കാ ഒര് എന്താണ് ആ വിഷയം അത് പൂർണ്ണായും നമുക്ക് മനസ്സിലാവും ഈറീൽസ് അർഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൈഞ്ഞ അത്രൊള്ളൂ കിട്ട പിന്നെ അയ്ന്റെ അട്ത്തെ കിട്ടണെങ്കി ഞമ് അഹ് മർന്നോവും പിന്നയ്ന്റെ അട്ത്തെന്താ ന്ന് ഞമ്മക്ക് ചിന്തങ്ങനെ കൂടൊള്ളുചെജ്ജ പക്ഷെ ഈ ബുക്ക് പർഞ്ഞാല് എന്താ അട്ത്തെന്താണ് അട്ത്തെന്താ ടിസ്റ്റ് ടിസ്റ്റൊക്കെ ഉള്ളെ ബുക്കർഞ്ഞ അല്ല രസാണഹ് വായ്ചാൻ ടിസ്റ്റൊക്കെണ്ടാവുമ്പൊ അട്ത്തെന്താകും പ്പൊരാൾ മെര്ച്ചിട്ടുണ്ടാവും എ അയാള് മെരിച്ചെ ഇങ്ങനെ എങ്ങനനെന്ന് അറീല പ്പത് അഒക്കെ പറിണ അവസാനക്കെ ഈ ബുക്കൊക്കെ വായ് ച്ച്നെ അത്രക്കും രസേക്കാരം ഈകട്ടിള്ള നോവൽ ഞാനൻക്ക് ഫസ് റ്റൊക്കെ നോവലായ്ചീനി പ്പോ നോവലൊക്കെ ഫുള്ള് ഞാൻ വായിച്ചു കെയ്ഞ്ഞു പ്പം ചെറി ചെറ്യേ കുഞ്ഞു കുഞ്ഞു കഥകളാ വായിച്ച്ണത് ഈ നോവലൊക്കെ വായിച്ച സമയത്ത് ഫുള്ള് ടിസ്റ്റെക്കാരം പിന്നെ ചരി ഒ സ്വന്തം കഥആയെകൊണ്ടെന്നേ കൊറേ പറിണ്ടാവും നല്ല കട്ടി മുന്നൂറും നാന്നൂറും പേജൊക്കെല്ല എന്താപ്പ നോവലേക്കാരംല്ലോ
ആഹ് അത് ഈ ഇൻവെസ്റ്റിഗേഷൻ നോവൽസും പിന്നെ ത്രില്ലർ നോവലുകളൊക്കെ വായിക്കുമ്പോ ഭയങ്കര ആകാംക്ഷേക്കാരം കേട്ടപ്പോ അട്ത്തെ ന്താ സംഭവിക്ക അട് ത്തെ പെട്ട് ക്കെ അങ്ങള് വായിച്ച് ക്കൂട്ടും അമ്മള് ങ്ങനെ പണ്ടൊ ക്കെ വായിച്ചിരുന്നത് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ത്രിലേസൊക്കെനിക്ക് ഭയങ്കര ഇഷ്ട്ടായിരുന്നു അങ്ങനെ ഞാൻ ഓരോ ബുക്കെടുത്ത് വായിക്കും അഇന്ക് ഭയങ്കര ഓരോ കഥകളായിരിക്കും മ്മളെ ആ ആ ആകാംക്ഷയോടെ മുൾ മുന മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അത് കാണാ മ്മളെ ഉത്തേജക ശക്തി നമ്മള് നമ്മള് അയ് വായിച്ചിട്ട് ഞമ്മക്കൊര് ഒരു ഫീല് കിട്ടാണ്ട് അവസാനം ന്നട്ട് ഇങ്ങനെ കഥ പോവുന്നെ ഒരിക്കലും പ്രെഡിക്ടെയ്യാൻ കയ്യൂല അങ്ങൻത്തെ കഥകളുള്ള നോവൽസ് അതൊക്കെ വായിക്കുമ്പഅമ്മക്ക് കൂടുതൽ പെട്ടെന്ന് വായിച്ചെടുക്കാ അമ്മളൊരു ചിലപ്പോ ഒരു ബുക്കൊക്കെ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാള്ളത് തൊരെണ്ടാവും ഞമ്മക്ക്‌ അപ്പൊ പെട്ടെന്ന് അക്കങ്ങനെ വായിച്ചിട്ട് ഭക്ഷണൊക്കെ ഒയിവാക്കി ങ്ങനെ വായിക്കുന്നൊരു കാലണ്ടായിര്ന്നു
തീർച്ചയായും അഹ് ശര്യാണ് ഒരു ബുക്ക് വായിച്ചിട്ട്ള്ള സമാധാനത് ഏ എത്രത്തോളം ന്നർഞാല് നമ്മള് നമുക്ക് എന്തേലൊരു ഹാപ്പിനെസ് ട്ട്ണേന് തുല്യാണ് കാരണം ന്നർഞ്ഞാല് ഇത് ഈ ബുക്കി അട്ത്തെന്താ അടുത്തെന്താന്ന് ങ്ങനെ ആലോയ്ച്ച് കൊണ്ടിരിക്കുമ്പോ അയ്ല് യെട്ക്കൊക്കെ അമ്മള് ഇമ്മക്ക്‌ ക്കെവന്ന് വിളിച്ചുമ്പോ എന്താന്ന് തൊന്ന് ഫുള്ള് വായിച്ച് കജ്ജട്ടെ ന്നൊക്കെ പറിയ്ണെ സാഹചര്യം വരെ ച്ച്ണ്ടായിക്ക്ണു അ കാ ഇപ്പോർഞ്ഞാല് ഫോണ്ന്റെ ഉള്ള്ന്നേക്കാരപ്പങ്ങനെ പറയാ പണ്ടൊക്കെർഞാല് ബുക്ക് വായിച്ചിട്ട് ന്ന് ഫുള്ള് വായിച്ചച്ചിട്ട് അന്ന് ബുക്ക് വായിച്ചണെ മുന്നേ എന്താപ്പൊ സമ്മതം കി ട്ടില്ല പ്പൊ ഫോൺണും ഫോൺണും സമ്മതം കിട്ടിണ്ല്ല മൊത്തത്തിലങ്ങനെ അയ്ക്ക്ണു ഇപ്പർഞ്ഞാ ഇപ്പ ബുക്ക് വായിച്ചനാണ് നിർബന്ധിച്ച്ണെ പണ്ട് അർഞാല് ബുക്ക് വായിച്ചാ നിർബന്ധിച്ചിര്ന്നില്ല അത്രത്തോളാണ് ബുക്കിന്റെ വാല്യുർഞാല്. ഇപ്പത്തെ ലൈബ്രറി പറഞ്ഞാല് പണ്ടത്തെ ലൈബ്രറി പോലല്ല പണ്ട്അർഞ്ഞാല് ഇഷ്ട്ടം പോലെ ബുക്കുണ്ടായിരുന്നു ഇപ്പത്തെ ഏ അന്നച്ചല്ലാരും ബുക്ക്ട്ക്കും ചെയ്തിന്നു ഇപ്പത്തെ ലൈബറിഅർഞ്ഞാല് പൊർത്തൊക്കെ ല്ലേ കോളേജിത്തെ അല്ലെങ്കിൽ സ്കൂളിൾ ലൊക്കെ ലൈബ്റി പർഞ്ഞാല് ആരു ഇട്ക്കാതെ പല പല പലോടത്തും പൊട്യോക്കെപുട്ച്ചട്ക്കുന്നൊക്കെഞാഎടക്കൊക്കെ കാണാറ്ണ് ഞാനൊക്കെ ഇട്ക്ക്ണെ പല ബുക്കിലും ഓരോ കോടാകാരം എ വൺ ആ കോടിന് നോക്ക കോട് എടുക്കുമ്പോ അയ്ന്റെ പേജൊന്നും മറിച്ചാതെ ആ പുതിയതിന്റെ മണ ഇപ്പോ പുതിയ ബുക്കുകളിലൊക്കെ ണ്ട് പക്ഷെ പയ ബുക്ക് നോക്ക ജ്ജ് ഫുള്ള് കീറീട്ടേ ക്കാരം വെ ന്നും ആ രണ്ടായിരത്തി രണ്ടായിരം കാലങ്ങളിലെ ബുക്കക്കാര പ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല്ലൊരു സ്റ്റോക്ക് ഫുള്ള് ഒരു സ്റ്റോക്ക് അയ്ന്റെ സ്റ്റോക്കൊന്നും ഇട്ത്തിട്ട്ന്നെ ഉണ്ടായില്ല പല ആൾക്കാർക്കും ആവശ്യല്ല കാരണം പൂർണമായിട് ഈ ഫോണിലേക്ക് മാറിയപ്പോൾ ആൾകാർകുയൊക്കെ വെച്ചാൽ തീരെ, ആവശ്യമില്ലാതെ
പണ്ടക്കെ ഓരോ നാട്ടിലും ലൈബ്രിയും പിന്നെ വായനശാലയൊക്കെ ഉണ്ടായിുന്നല്ലാം നാട്ടിലെ എല്ലാ നാട്ടിലും പണ്ട് നമ്മടെ ഈ കേരളത്തിലെ എല്ലാ നാട്ടിലും പണ്ട് വായനശാലയും ലൈബ്രറിയും ഉണ്ടായിരുന്നു കാരണം അതൊക്കെ ഒരു അഭിമാനമായിരുന്നു ആ നാടിന്റെ ആളുകൾ വായിക്കാൻ വരിക എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ പല നാട്ടുകളിൽ നിന്നും ആളുകൾ വായിക്കാൻ അങ്ങോട്ട് വരിക അവിടുന്ന് ബുക്ക് എടുത്ത് വായിക്കുക അങ്ങനെത്തെയൊക്കെ പല അഭിമാനമായിയിരുന്നു ചെന്നെ പല നാടുകളിലും അതായത് ഇപ്പ എല്ലാ എല്ലാ ഏകദേശം എല്ലാ നാടുകളിലുംന്നും ലൈബ്രറിയ നാട്ട വായനശാലൊക്കെ നാളുകൾ വായിക്കാൻ വരുന്നില്ല ലൈബ്രറിയിലേക്ക് പിന്നെ ഉള്ള നാടുകളുടെ തന്നെ ലൈബ്രറി ഒരു പരിതാപകരമായ സ്ഥിതിയിലാണ് നടന്നു പോയിരിക്കുന്ന അവിടെ ആളുകളില്ലാ കയറാൻ ആളുകളില്ല പരിപാലിക്കാൻ ആളുകളല്ല കളില്ല ഉള്ള ബുക്കുകൾ തന്നെ പയത് ചിതല് പിടിച്ചിട്ടും എലി കരണ്ടിട്ട് അങ്ങനതെ നാശമായിട്ട് പോവുകയാണ് ആളുകൾ വായിക്കാൻ വരാത്തത് കൊണ്ട് തന്നെ നാട്ടു ലൈബ്രറികളും നാട്ടു വായനശാലകളൊക്കെ തന്ന കേരളത്തിൽ കാണാതെ കാണാത്ത ഒരു വസ്തുവായി മാറി മാറുകയാണ് പിന്നെയല്ലേ ശെരിയല്ലേ
തീർച്ചയായും അത് വളരെ ശരിയാണ് ഇപ്പോൾ എന്റെ അടുത്തുന്നുതന്നെ ഒരു നാട്ടിലെ ലൈബ്രറി ഇങ്ങനെ തീരെ ആളുകൾ വായിക്കുന്നില്ല അവിടുത്തെ ജോലിക്കർക്കൊന്നും ഏ ഒരു ഒരു ന്താന്താ ഉന്മേഷമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ലൈബ്രറി ഇപ്പൊ എന്ന് എം എൽ എ ഒക്കെ പാട് കൂടിട്ടര് പൊളിച്ചു മാറ്റുകയും അതിലെ ബുക്കുകൾ വേറെ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തു അതിന് ഉത്തമ കാരണം ഇത് ഇത് തന്നെയാണ് കാരണം ബുക്ക്കളൊന്നും എടുക്കുകയില്ല പണ്ടത്തെ ആൾക്കാര് തന്നെ ബുക്ക്‌ വായിച്ച ആട്ടുംന്നീുന്ന ആൾക്കാർ പണ്ട് പറഞ്ഞ ഫോണിന്റെ മാതിരി ഈ ബുക്ക് ലഹരിയായിരുന്നു എല്ലാരും ബുക്ക് എടുത്തുമായിരിക്കും ബുക്ക്ഴ്ച്ചനായിട്ടൊരു സ്ഥലം ബുക്ക്‌ ക്കഴ്ച്ചനായിട്ടൊരു ഹാള് മാത്രംന്ന് നിർത്തിര്ന്ന്ട്ട് അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഓരോ ബുക്കിന്റെത് എൻ ബാക്കില് ബാഎല്ലാ ബുക്കിന്റെയും ബാക്കിൽ ഒരു ആമുഖം ണ്ടാവു ആമുഖം വായിച്ച തന്നെ നമുക്ക് വായിക്കാൻ ത്രില്ല് വരും അതുകൊണ്ട് തന്നെ ഇപ്പത്തെ ആൾക്കാര് തന്നെ എന്താപ്പൊ ആഹ് എന്ത് ഒരു അഹ് ബുക്ക് രസം ഉണ്ടാവൂലന്നൊക്കെ പറഞ്ഞിട്ട് പല വായിക്കാ പോണ ആൾക്കാരെ വരെ പിന്നത്തുന്ന കാലഘട്ടാണ് ഇങ്ങനെ പോയികൊണ്ടിരിക്കുന്നത് അല്ലേ
ആഹ് പണ്ടിങ്ങനെ കുറെ ബുക്കുകൾ ഇങ്ങൻ തന്നെ അറിയപ്പെട്ട കുറെ ബുക്കുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ മറ്റേ ഒരു ദേശത്തിന്റെ കഥ ഒരു നാടിന്റെ കഥ തീരങ്ങളിൽ ഇക്കൊരെ ഫ്രാൻസിസ് ഇക്കോരാ അങ്ങനെ പറയപ്പെടുന്ന കുറെേ ബുക്കൾ ഉണ്ടായിരുന്നു അതൊക്കെ വായിക്കാൻ ആളുകൾ പഴ വാഗ വന്നിരുന്നു ആളുകൾക്ക് സ്വന്തമായി ലൈബ്രറി വരെ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ചെലതൊക്കെ അത് ഇവടെ നമ്മളെ നാട്ടിലൊന്ന് ഇല്ലാതായി പോവുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം
തീർച്ചയായും അത് ശരിയാണ് പണ്ട് കാലങ്ങളിലെ ആഹ് എഴുത്തച്ഛനും ഏഹ് കൊറെ എഴുത്തച്ഛന കൊറെ ബുക്കുകൾ എഴുതിരുന്നു ന്നട്ട് എഴുതുന്ന എഴുത്തച്ഛന്നെ കുറെ അതിലൂടെ കുറെ കോട്ടിങ്ങ്സും കുറെ വാക്കുകളും കൊണ്ട് ഏഹ് ഒരു ഒരു ഒന്നോ രണ്ടോ എന്താ വാ ജങ്ങൾ കൊണ്ട് എഹ് ഒരു ലൈഫിനെ തന്നെ ഒരു വിജയവിൽ തന്നെ മനസ്സിലാക്കിത്തരുന്ന രീതിയിലുള്ള പല വാക്കുകൾ തന്നിരുന്നു നമ്മുടെ എ പി ജെ അബ്ദുൽ കലാംമക്കെ ഇതിന് ഉത് ഉത്തമ ഉദാഹരണമാണ് പ അദ്ദേഹം പല വാക്കുകൾ കൊണ്ട് പല വാചകങ്ങൾ കൊണ്ട് പല അറിവുകളും നമുക്ക് നേടി കൊണ്ട് അദ്ദേഹം എഴുതിയ ബുക്കും അദ്ദേഹ അദ്ദേഹം പർഞ്ഞു തന്ന ബുക്കും ങ്ങള് വായിക്കുമ്പോ ഏഹ് നല്ല വിവരങ്ങൾ ലഭിക്കണ് ഏ ഒര് പാൽ ഇങ്ങനെ ഓരോന്ന് ങ്ങനെ ഓർമേരുമ്പോ എത്രത്തോളം അയ്നെ കുറിച്ച് പറയാണ്ട്ന്ന് പർഞ്ഞാ അത്രത്തോളംണ്ട് ങ്ങൾ ഏത ബുക്ക് വായിച്ചിട്ടുണ്ട്
ഞാൻ പർഞീലേ ഞാന് മയ്യയിപ്പുഴയുടെ തീരങ്ങളിൾ ഒരു ദേശ ത്തിന്റെ കഥ അയിരത്തൊന്ന് രാവുകള് എ ശർലക് ഹോംസിന്റെ ബുക്ക് പൂർണ്ണ സമാഹാരം പിന്നെ രണ്ടാമൂഴം അങ്ങനെ കൊറേ ഫാൻസി ക്കുകൾ അങ്ങനെ തുടങ്ങി കൊറെ ബുക്കുകൾ പണ്ട് വായിച്ചിരുന്നു പണ്ട് ട്ടോ ഇതൊക്കെ പണ്ട് വായിച്ച ബുക്കുകളാ രണ്ടു കൊല്ലം മുമ്പൊക്കെ വായന ഭയങ്കര ഹരായിരുന്നു അന്ന് എനിക്ക് വായനന്ന്ള്ളത് ഓരോ ദിവസം തന്നെ പുതിയ ബുക്കുകളൊക്കെ എടുത്ത്ങ്ങനെ വായിക്കും ദിവസവും ദിവസങ്ങളോളം വായിക്കും ഒന്ന് വായിച്ചിട്ട് ഭക്ഷണം ചെല ചെല ദിവസം ഉച്ചക്ക്‌ ഭക്ഷണൊന്നും കഴിക്കൂല സ്കൂൾന്ന് ഉം ബുക്ക്‌ വായിച്ച് വായിച്ച് ങ്ങനെ കുത്തർക്കും അങ്ങനൊരു ഒര് ഇൻട്രസ്റ്റ് ള്ള ആളായിരുന്നു അയ്നോട് ഞാന് ക്ഷേ പ്പൊ ഫോൺ ലഭിച്ചേന് ശേഷം പിന്നീടങ്ങോട്ട് വായനോടുള്ള ഇൻട്രസ്റ്റൊക്കെ പോയി ഇപ്പം ഓഹോ സമയില്ല ലൈബ്രറീപോയിട്ട് ബുക്കുകളൊന്നും എടുക്കാറില്ല പത്രം വായിക്കാറില്ല അങ്ങനെ ഒരു വായനേം ഇപ്പ ഇല്ല അതിന്റെ ഭവിഷ്യത്തുകൾ ജീവിതത്തിൽ കാണുന്നുണ്ട്
തീർച്ചയായും എല്ലാരെ അവസ്ഥ അതന്നെയാണ് ഇതിനൊക്കെ ഖേദം ന്ന്വച്ചാ പിന്നെ ഇതിനെ കുറിച്ച് അറിവുണ്ടാവ്ണ ആൾക്കാർക്കേക്കാരം പിന്നിതിനെ കുറിച്ച് എന്താ പ്പോ ഇത് അറിവ്ണ്ടാവ്ണ ആൾക്കാര് മ്മളോട് ങ്ങനെ പറയുമ്പം ഞാ ഇത് വായിച്ചിരുന്നെങ്കിൽ എനിക്കും ഇതിനെ കുറിച്ച് അറിവ്ണ്ടായിരുന്നെങ്കി ങ്ങനെ നമുക്ക് ഖേദി ക്കും ഞമ്മള് ഇതിനെ കുറിച്ച് ആക്‌ച്വലി കൊറേ പറയാണ്ട് തീർത്ത തീരാത്തത്ര പറയാണ്ട് കാരണം ബുക്ക്കളാണല്ലോ ഇപ്പെ ത്ര എത്ര കോടി കണക്കിന് ബുക്കുകൾ നമ്മുടെ ഈ ഇന്ത്യയിലും പുറം രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് കൊറെ പറയാന്ണ്ട് നമുക്ക് പിന്നീട് പറയാം
ആഹ് പിന്നീടൊരിക്കല് സംസാരിക്കാം
തീർച്ചയായും ശരി